ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം കേൾക്കുന്നില്ലേ
ആഹ് എനിക്ക് കേക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം
ആഹ് ഓക്കെ എന്തൊക്കെയു ണ്ട് വിശേഷം
ഇന്ന് അവധിയല്ലായിരുന്നോ അതുകൊണ്ട് കോളേജിലൊന്നും പോകണ്ടായിരുന്നു പിന്നെ ഇന്ന് വൈ
ആഹ് ആണോ ഇപ്പ ഫുള്ളും പെയ്തോ
ആഹ് ഇന്ന് രാവിലെ തൊട്ടും നല്ല മഴയായിരുന്നു വെയിലേ ഇല്ലായിരുന്നു ഇപ്പൊ പക്ഷെ പെയ്യുന്നില്ല
ആണോ
അവിടെ മഴ യില്ലായിരുന്നോ
ഇത്ര ദൂരം വരില്ലോ ഇല്ല ഇപ്പോ ഒന്ന് ചെറിയേ ഉള്ളൂ
ആ ഇത്രയും ദിവസം ഇവിടെയും മഴയില്ലായിരുന്നു ചെറുതായിട്ടൊന്ന് ചാറുവാ യിരുന്നു പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് മഴയായിരുന്നു
ആഹ് ന്യൂസിലൊക്കെ കണ്ടു ഇനി യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച മുതല് ഹലേർട്ടുകളുണ്ടല്ലോ ശനി ഞായരും പറഞ്ഞിട്ട്
ആഹ് അതാ ഇപ്പം ഈ ഇടവപ്പാതി വന്നെങ്കിലും ജൂണിലൊന്നും ഭയങ്കര മഴയൊന്നും പെയ്തില്ലല്ലോ മറ്റേ സ്കൂൾ തു റക്കുമ്പോം ഭയങ്കര മഴയായിരിക്കും പക്ഷെ ഇപ്പൊ അത്രയും മഴയില്ലായിരുന്നു ആ അത് ഇനി ആയിരിക്കും തുട ങ്ങാൻ പോവുന്നെ
അതെ ഇന്ന് പെയ്തൊന്നും ഇല്ല കൊറച്ചു നേരം ഒന്ന് ചാറിയതേ ഉള്ളൂ അധികൊന്നുമില്ല
ആഹ് ഇവിടെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇന്ന്
ആഹ് ആഹ് പറഞ്ഞിട്ട് കാര്യല്ല മഴക്കാലല്ലേ ഇനിയിപ്പോ അങ്ങനെ തന്നെ ആവല്ലോ
ആഹ് അതാ പ്പൊ ചൂട് മാറിയപ്പോ മഴയായി ആ യൂണിഫോം ഉണ്ട് ഒരു ദിവസം ഇട്ടാ മതി
ആഹ് അപ്പൊ കൊഴപ്പോ ഇല്ലല്ലോ
ആഹ് പിന്നെ ആഹ് പിന്നെ ഇന്ന് അവധിയായിരുന്നു
ആഹ് അതെ നാളെ ക്ലാസുണ്ടോ അപ്പൊ
ഇല്ല നാളെ ശനിയല്ലേ നാളെ ക്ലാസ്സില്ല
ആല്ല ഇന്നത്തേന് പകരം ഇല്ല അല്ലേ
ഇല്ല കോളേജിൽ അങ്ങനെയൊന്നുമില്ല ഇല്ല ആർക്കും ഇല്ല കുട്ടികൾക്ക് ആർക്കും ഇല്ല സ്
ആഹ് ഇല്ല പറഞ്ഞിട്ടില്ല തോന്നുന്നു ഉം അപ്പൊ പണിയൊക്കെ നാർത്ത ഒരുങ്ങിയോ വർക്ക് കോളേജ് ഒന്നും ഇല്ലാത കാരണം
ആഹ് അങ്ങനെ പണിയൊന്നും ഇല്ലായിന്ന് പിന്നെ കൊറച്ച് വർക്ക് ഉണ്ടായിരുന്നു എഴുതാനൊക്കെ അതൊക്കെ ചെയ്ത് പിന്നെ അവിടെ ചായയൊക്കെ കുടിച്ചോ
കുടിച്ചു കുടിച്ചു സന്ധ്യയായല്ലോ വിളക്ക് കത്തിച്ചൂ ന മം ചൊല്ലി അതൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് ചപ്പാത്തി ഉണ്ടാക്കണം
രാത്രി വേറെ ഫുഡ് ഉണ്ടാക്കുംല്ലേ
എ എന്നും ഒന്നുല്ല ചോറ് കൊറവുള്ള ദിവസങ്ങളിൽ മാത്രം പിന്നെ ഇണ്ടാക്കാ വിചാരിച്ചിട്ട് ചപ്പാത്തിണ്ടാക്കണം കറിണ്ടാക്കണം
ആഹ്
അവിടെയോ? കുട്ടികൾ രണ്ടാൾക്കാരുണ്ട്
ഇവിടെ ഞങ്ങള് ഉച്ചക്ക് വെക്കുന്ന ചോറ് തന്നെ രാത്രി മിക്കവാറും കഴിക്കാറള്ളേ പിന്നെ രാവിലെ ഉണ്ടാക്കുന്ന വല്ല പല കാപ്പിയൊക്കെ അല്ല ഇഡലി ദോശയൊക്കെ വൈകിട്ട് ബാക്കിണ്ടെങ്കി അത് ഏഴ് മണിയൊക്കെ ആകുമ്പോഴഎടുത്തേന് കഴിക്കും.
ആഹ് ആഹ് ഞങ്ങൾക്ക് രാവിലെ പുട്ടായിരുന്നു അപ്പൊ അത് വൈന്നേരം ആവുമ്പോളെക്കും ബലം പിടിക്കുല്ലോ
ആഹ് അത് ശരിയ പുട്ട് രാവിലെ ഉണ്ടാക്കുമ്പോ സോഫ്റ്റ് ആണെങ്കിലും രാത്രി ആകുമ്പഴത്തേന് അത് കട്ടിയാവും
അതെ അപ്പൊ അത് കാരണം വൈന്നേരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാ വിചാരിച്ചു
ആഹ് അവടെങ്ങനെ എല്ലാ കാപ് പ്പീ കുട്ടികൾക്ക് ഇഷ്ടാന്നോ പുട്ടും എല്ലം കഴിക്കോ
ഇല്ല പുട്ടിന്റെ കൂടെ പഴ ആണെങ്കി ഇഷ്ടാ കടലിം പരിപ്പ് പയറും അങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമല്ല പുട്ടിന്റെ കൂടെ പഴ ആണെങ്കിൽ തന്നെ കഴിക്കത്തില്ല ചെറിയ കൊച്ചാണ് യു കെ ജിയിലും പിന്നെ ഒരാൾ ഒരു വയസാ അപ്പൊ ചെറുതിന് കൊടുക്ക ആഹ് ച്ച് അപ്പൊ അവരുടെ എല്ലാം ഒന്നും ഇഷ്ടപ്പെടില്ല എരിവും അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ.
ആഹ് ആഹ് കുഞ്ഞ് ഏഹ് വാവ ക്ക് പിന്നെ ഒന്നും കൊടുക്കൻ അങ്ങനെ ഒന്നും കൊടുക്കണ്ടല്ലോ
കൊടുക്കും ആഹ് കുറുക്കുള്ള മീനിറ്റ് പിന്നെ നമ്മൾ കഴിക്കുമ്പോ കൊറച്ചീശെ കൊടുക്കും അങ്ങനെ വയറ് നിറയാൻ വേണ്ടീട്ട് അങ്ങനെ കഴിക്കത്തൊന്നുല്ല കുറുക്ക റാഗി അങ്ങനെ എന്തെലും കുറുക്കിട്ട് കൊടുക്കും
ആഹ് ആക്ക് നിർബന്ധോക്കെ ഉണ്ടോ കരച്ചിലൊക്കെ
ഓഹ് നല്ല കരച്ചിലും വാശിയൊക്കെ തന്നെയ വെശക്കാൻ പാടില്ല പിന്നെ എടുത്തൊണ്ട് നടക്കണം നെലത്ത് ഇരിക്കാൻ പറ്റത്തില്ല
ഇപ്പൊ ഉറങ്ങുവാന്നോ
ഇല്ല ഇപ്പൊ അച്ഛന്ണ്ട് അച്ഛന്റെ കയ്യില് ഇനിപ്പൊ കൊറച്ച് കഴിഞ്ഞ ഫുഡ് കഴിക്കാനാവും ഒരു ഏഴ് ഏഴരയാകുമ്പോ ഭക്ഷണം കൊടുക്കും അത് കഴിഞ് പിന്നെ നമ്മള് കഴിക്കും
റങ്ങിക്കോളു അല്ലേ ഹലോ
പോഹ്
കേക്കാവോ ആഹ്
ഓഹ്
എന്തെങ്കിലും നെറ്റ്‌വർക്കിന്റെ ഇഷ്യൂ ഉണ്ടോ
ഇല്ല ഞാനതാ നോക്കുന്നേ ഇതില് വല്ല ക്ക ഇതൂണ്ടോ എന്തോ ചെലപ്പോ ക കോളയ്തോണ്ടിരിക്കുമ്പോളേ ചെലവര് ഇങ്ങനെ സംസരിക്കുമ്പോ എടക്ക് ഒന്ന് ഇങ്ങനെ സ്റ്റക്കാവും. ഞാൻ നോക്കിയത് സ്പീക്കറുല്ലല്ലോ
ആഹ് ഇല്ല ഇല്ല ഇപ്പൊ ഇങ്ങനെ ഒന്ന് സ്റ്റക്കായി അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി കട്ടായോ എന്തോന്ന് അറിയാൻ വയ്യ ഹലോ ഹലോ ഹലോ കേക്കാവോ ഇപ്പഴും നേരത്ത പോലെ തന്നെ സ്റ്റക്കായിട്ടിരിക്കുവ ഒന്നും കേക്കാൻ പറ്റുന്നില്ല റെയ്ഞ്ചില്ലേ നിക്കുന്നെടുത്ത് ഹലോ കേക്കാമോ ഇപ്പം
ഹൽ
ഹലോ റെയ്ഞ്ചില്ലേ അവിടെ
ഉങ്കടാ ഫുൾ റെയിഞ്ചാണേ
പിന്നെന്താ എടയ്ക്കെടക്കിങ്ങനേ കട്ട്
ആഹ് എന്തെങ്കിലും എററുണ്ടെങ്കിലും ഉണ്ടാവൂ ഞാ ഒരുപാട് വിളിക്കുമ്പോങ്ങനെ എടക്കിങ്ങനൊന്ന് സ്റ്റ
ആഹ് കോള് കട്ടായി പോന്നില്ല പക്ഷെ സ്റ്റക്കാവുന്നു
ആഹ് ഒന്നും കേൾ
ആഹ് അതാ കുറച്ചു നേരത്തേക്കൊന്നും കേക്കാൻ പറ്റുന്നില്ല
ദ് ആഹ് റെയിഞ്ചുണ്ട് ഇങ്ങനെ ചെലപ്പോ ഓട്ടോമാറ്റിക്കായി അങ്ങനെ കട്ടാവുന്നുവുണ്ട് ചിലര് വിളിക്കുമ്പോ
ആന്നോ സാധാരണ റെയ്ഞ്ചിഷ്യു വെരുമ്പഴാ അങ്ങനെ കട്ടാവുന്നത്
ആഹ് റെയ്ഞ്ചിണ്ട് റെയ്ഞ്ച് കാണിക്കുന്നുണ്ട് ഫുൾ റെയിഞ്ചാണ് ട്രോപ്പ് കേക്കുന്നില്ലേ
ആഹ് കേക്കാം കേക്കാം
ആഹ്ഹാ ആഹ് വൈയ്ന്നേരത്തേക്കെന്താപ്പോ ചോറന്നെയാണോ
ചോറ് തന്നെയാ ഇവിടെ സാധാരണ അങ്ങനാ കഴിക്കാറ്
ആഹ് ഫുഡ് കൊണ്ടോവോ കോളേജില് ഫുഡ് കൊണ്ടോവോ
ആഹ് കൊണ്ടോം കൊണ്ടോവും ഫുഡ് കൊണ്ടു പോണം അവിടെ കാന്റീനൊണ്ട് നമുക്ക് വേണങ്കി അവിടിരുന്ന് കഴിക്കാം എന്നാലും നമ്മള് എപ്പോഴും കൊണ്ടോവും
ആഹ് ആഹ്
പിന്നേ വേറെ ജോലിയെക്കൊതുങ്ങിയോ
ജോലി ഇത് വയ്ക്കണം ഹാ ആഹ് പൊയ്ക്കോ
ഓ ഇനി ചപ്പാത്തി ചപ്പാത്തി ഇനി വെക്കണവല്ലേ
ആഹ് അമ്മയുണ്ട് അപ്പ അമ്മ അയിന്റെ പണി നോക്കിക്കൊണ്ടിരിക്കയാണ്
ആഹ് അപ്പം ചപ്പാത്തി കറിയും ഒണ്ടാക്കണോ
കറിയുണ്ടാക്കണം അതെന്തു വേണെന്നുള്ളയാലോ ഇവ്ടെ തൊടങ്ങീഹ്ട്ടേള്ളൂ മുട്ട വെക്കണോ അതോ ആഹ് വെജിറ്റബിൾ സ്റ്റൂ പോലെ ക്കണോന്നെക്കെങ്ങനാലോചിക്കാൻ തൊടങ്ങീട്ടേള്ളു ഞാൻ ഞങ്ങള് ഈ നേരവാ കഴിക്കുമ്പോ കഴിക്കണേന്റെ തൊട്ട് മുമ്പേ ഉണ്ടാക്കി കഴിക്കൂള്ളൂ ചൂടോട് കൂടി കഴിക്കാണോ, അതെ അതെ. അത് രണ്ടാളുണ്ടെങ്കി വേഗം പണി കഴിയും
ആഹ് ആഹ്
ഉം ഒരാള് ചപ്പാത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ പെട്ടെന്ന് കഴിയും
നമ്മള് ചപ്പാത്തി ഉണ്ടാക്കുന്ന നിന്ന് ഉണ്ടാക്കുവാണോ അതോ കടേന്ന് വാങ്ങി ചപ്പാത്തി ചൂടാക്കുവാണോ
ഇല്ലില്ല നമ്മൾ ഉണ്ടാക്കുക തന്നെ.
ആഹ് അപ്പൊ കൊറേ സമയം എടുക്കും ചപ്പാത്തി ഉണ്ടാക്കണോങ്കിൽ അത് കൊഴച്ച് ഉരുട്ടി പരുത്തി ഒക്കെ വരുമ്പോഴത്തേനും
ഏ അതെ അതെ അതെ
ഉം
അവിടെ ഉണ്ടോ?
അവിടെ രണ്ടും ചെയ്യും ഇവിടെ ചപ്പാത്തിയേക്കാൾ കൂടുതലും പൂരിയ ഒണ്ടാക്ക്ന്നേ.
ആ ഒരുപാട് ഉ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ